മഴേണ്ടോ, പണിക്കെഴിഞ്ഞപ്പോ?
ആ പണീളൊക്കെ കഴിഞ്ഞ് പണീള് തൊടങ്ങാലൊള്ളൂ മകളെ.
പടച്ചോനെ രാവിലെ ചാട്ടാക്കിട്ട്ത് ഓൾ ആൾട്ടാക്കാനായി.
ഞാനിപ്പോ ഒരു ന്താ പിന്നെ കുളിച്ചിട്ടില്ലേയ് നാന്താ ഞ്ഞിപ്പോ കുളിക്കാന്നിക്കണം.
ഏഹ് അല്ലാത്തൊക്കെ കഴിഞ്ഞോ?
ആ അല്ലാതൊക്കെ ഏകദേശം അ ദായി. ഞാൻ എന്താന്നോ, ഞ്ഞിപ്പൊ ഞ്ഞിപ്പൊ ത് നിസ്കരിക്കാനൊക്കെ ദാവ്ണൊള്ളു നാളൊക്കെ തൊടങ്ങണം. അപ്പൊ ഞാനിഞ്ഞിപ്പോ ഒന്ന് വൈകുന്നേരം നേര കുളിച്ചു. ആ അതിപ്പെന്താന്നൊ ഗുളിക കുടിക്കുമ്പോ കററ്റാക്ണ് ണ്ട്. ഗുളിക മ്മള് കുടിക്കുമ്പോ കറക്റ്റാക്ണ് ണ്ട്.
ക്യാ ആ ഉളിക ഇരുപത്ത ഞ്ചിന്റാണോ, അമ്പയിന്റാണോ?
അത് കേട്ടില്ലെജ് പറഞ്ഞത് കേട്ടില്ലെ നൂറ്റിയയ്മ്പയിന്റെണെ.
ഇമ്മേ! നൂറ്റി അയ്മ്പയിന്റോ?
അപ്പൊ പിന്നെന്താജ് അന്നോട് പിന്നെന്തായീ പറയ്ണ്?
അപ്പൊ ങ്ങക്ക് നല്ലോണണ്ടല്ലോ?
ചാരിക്കണെയ്.
ഏ കോത്തിനോപ്രഷം കഴിഞ്ഞേണോ?
ആ അപ്പൊ അ എന്താ നമ്മൾ പരിചയപ്പെട്ടിട്ട് അതോന്നോട് പറഞ്ഞിട്ടില്ലല്ലേ?
ത് ങ്ങൾ പറഞ്ഞിട്ടില്ല ന്നാ. ഓപ്പർഷം കഴിഞ്ഞ കാര്യന്നു തൊണ്ടയിലേയ്നി? ന്നിട്ട് അത് കയ്ഞ്ഞിട്ട് എത്ര വർഷായി
ഇപ്പൊ കയ്ഞ്ഞിട്ട് ഒമ്പത് കൊല്ലായി
ചെയ്ത് കളഞ്ഞാല് നമ്മക്ക് മരണം വരെ പിന്നെ ഗുളിക കുടിച്ചണംല്ലേ
ആമളേ ഞാൻ എടുത്ത് ചാടിട്ടേ ചീതത് ഇൻക്ക് ഇൻക്കതല്ലേ എനിക്ക് പൊറത്ത്ക്കൊന്നും കണ്ടി ല്ല
ന്നിട്ടോ
പൊറത്തൊക്കൊന്നും കണ്ടി ഒരീസം നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞിരുന്നപ്പ നമ്മള് കയ്ത്തില് വെറ്തെ ഉജ്ജോലോ ഇങ്ങനെ ഉയിഞ്ഞുയ്ഞ്ഞുയ്ഞ്ഞു ണ്ടാക്കിയതാണ്
ഉയിഞ്ഞു ഉയിഞ്ഞുമൊയണ്ടാക്കേ
പണ്ടാരം ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കെർന്നാ ന്റെ ഭർത്താവിന്റെ പെരേൽ പഴയാളകു ഫ്രീ ആയ് ടീ വൈകുന്നേരം നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കൂലേ അങ്ങനെ വർ ത്താനം പറഞ്ഞിരിക്കുമ്പോ അമ്മള് കഴുത്തിൽ എന്തോ ചൊറിയണ പോലപ്പോ ങ്ങനെ മാന്തി തന്നെ അപ്പൊ മാന്തിയട് പ്പ് ങ്ങനെ ഞാന് നമ്മള് ഇങ്ങെനെ കഴുത്തിന്റെ എന്തോ ഒരു വർത്താനത്തിന്റെടേൽ കഴുത്തിന്റെ എല്ലാംക്കെ പിടിച്ചിട്ട് ഇങ്ങനെ അമ്മള് ങ്ങനങ്ങെനെ ആ തൊലിങ്ങനെ പുട് -
ആ
ആ അതുപോലൊന്ന് വെറുതൊന്ന് പുട്ച്ചോക്കേതാ വാർത്താനത്തിന്റെ എടേല് തമാശ്ക്ക് മ്മള് അവനാന്റേത് ങ്ങനെ മ്മള്
ആ ആ
അങ്ങനെ കാട്ടിയത അയിലിച്ചു തോന്നി ഒര് നെല്ലിക്ക ഒരു ചെറിയൊരു മുന്തിരി വലിപ്പത്തിൽ ഒരു സംഭവം അങ്ങോട്ടോ അങ്ങോട്ടോ നീങ്ങിയ പോലൊരു ഒരു ഫീലിതു
ആ
അപ്പൊ ഞാന് ഉള്ള്ക്ക് പിന്നീം കൈയിട്ടിട്ട് ഒന്നും കൂടി അങ്ങനെ ഉയ്ഞ്ഞോക്കി അപ്പൊ ഇൻക് തോന്നിട്ടോ പിന്നീം തോന്നി അയ്ല് ഞാങ്ങനെ ഈ വർ ത്താനം പറയണോരോട് പറഞ്ഞു എടീ ഒരു കാര്യ നിക്കി നിക്കി ഒരു സംശയണ്ട് ഇതൊന്നു നോക്കാണീന്നറഞ്ഞു ആ പോലർഞ്ഞു പൊറത്ത്ക്കില്ലലോ
ആ
അപ്പൊ എന്താ യീ മുണ്ടാത്ത് കേക്ക്ണില്ലേ
കേക്കണ്ടേ ആ പറയി എന്താ അപ്പൊ ഈ പ്ര ക്ഷീണം കൊയക്കൊന്നുംങ്ങക്കയിന്റെ മുമ്പ് വന്നിട്ടില്ല
ഇല്ലയ്
ഇമ്മേ അപ്പൊ ഈ തൈറോയിഡിന്റെ മൊയണ്ടാകുമ്പോ തൈറോയ്ഡ് ശരീത്തിണ്ടാവുമ്പോ അങ്ങനെ മാറ്റംണ്ടാവൂലേ
എനിക്ക് തൈറോയ്ഡ് ണ്ടാക്കിക്കാണ് എനിക്ക് തൈറോയ്ഡ് അല്ലായിര്ന്നതേ കയലേരുന്നതേ
പടച്ച തമ്പുരാനെ ന്നിട്ടോ
അതാ കയല എടുത്ത് കളഞ് കളഞ്ഞപ്പൊ തൈറോയ്ഡ് ടുത്ത് കളഞ്ഞു
അള്ളാ അയിന്റെ ഗ്രന്ധി മാറ്റിയോ
ആ
അപ്പൊ എന്തിനാ ഗ്രന്ഥി മ തൈറോയ്ഡ് ഗ്രന്ഥി മാറ്റേത് ആ കയലടുത്ത് കളയുമ്പോ
ഓൽക്ക് പറ്റൂലത്രേ അല്ലാതെ ഒരു ഓപ് അത് മാത്രം ചിയ്യാൻ കയൂലാന്ന് പറഞ്ഞു
അപ്പൊ ഈ കയല അവടെ നിന്നായിതി എന്തേന്നു പ്രശ്നം
അതൊരു ഒരു നമ്മളെ മേത്തൊരും എന്താ പഴുത്തിട്ട് ഒരു മുറി നിക്കണ പോലല്ലേ അത് നമുക്ക് എ എന്താ പിന്നീട് അതും കഴുത്തിന്റെ ഉള്ളില് ചങ്കിലല്ലേ അപ്പൊ അതമ്മക്ക് പിന്നീട് അതില് ന്തേലും പ്രശ്നത്തിക്ക് പോകുന്നറഞ്ഞു
ന്നാ ഞാനൊരു കാര്യം പറഞ്ഞേരണൊങ്ങക്ക് ഇന്റെ തൊണ്ടേല് ഒരു മൊയണ്ട് നാല് സെന്റിമീറ്റർ നീളണ്ട്
ന്ന്ട്ട് ജ്ജ്
താന്നാ തൈറോയ്ഡ് ഗ്രന്ധിന്റെ തായെയാണ് കിടക്കണെ
ഏഹ്
ആഹ് എന്നിട്ട് എന്താ അപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി സർജനെ പോയി കാണിച്ചു
ആ ആ.
സർജൻ പറഞ്ഞെ എന്താ ഇപ്പ ഇതിനൊരു പ്രശ്നംല്ല ഇത് വെരി റിസ്ക് ക്കാണ് ഇത് ഇടുത്ത് കളയല്റഞ്ഞു. എല്ലൊക്കെ പൊട്ടിച്ചു ഇടുക്കണം പറഞ്ഞു.
ആ ആ ന്നിട്ട്.
അപ്പം നടക്കു അത് വലിയറിസ്കാണ് ഇപ്പോ ബദ്ധിുമു ട്ടൊന്നുല്ല
ആആ ഈ പറഞ്ഞ കേട്ടില്ല പറടി.
അയെന്നെ ഉള്ള് കൊഴപ്പില്ലാത്ത മൊഴെണ് പറഞ്ഞു.
ആ കൊഴപ്പല്ലാത്ത മുഴെണ്ന്നല്ലെ അ അ ആ.
അവടെ നിന്നോട്ടെ പക്ഷെ ഭാവിൽ വളരാ ണെങ്കി അമ്മക്ക് എടുത്ത് കളയേണ്ടി വരും പറഞ്ഞു.
തന്നെ.
ആ ഇപ്പൊ ഞാൻ സ്കാൻ ചെയ്തിട്ട് കൊറെ ആയി. ഇനി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണം വളരാണെങ്കി ചെ കളയണംന്ന് പറഞ്ഞീന്ന് ഇന്നോട്.
അതെന്താന്ന അത് അതൊക്കെ തന്നെണ് ഇപ്പൊ ഇന്നോടും അങ്ങനെ ഓരോന്ന് പറ അപ്പൊ നമ്മക്ക്
അപ്പൊ ഇങ്ങ ഇങ്ങോട് അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങൾ ചെയ്തതാ.
അതെന്താന്നറന്ന പിന്നീട് ഇപ്പോ ഇത് ഇതിനിങ്ങനെ നടക്കണ്ടല്ലോ വിചാരിച് ചെയ്യണ്ടി വരും പിന്നെഅഹ് ഞാൻ അത് പിന്നെ
ഇത് ഏത് ഡോക്ടറെ ഫസ്റ്റ് ടൈമ് കാണിച്ചെ.
ഫസ്റ്റ് ഞൻ നൂറിനൊക്കെ കാണിച്ചിട്ടുണ്ടാവും ഞാൻ എല്ലോട്ത്ത് കൂടിം കോഴിക്കോട് എല്ലാ ഭാഗത്ത് കുടിം കറങ്ങീക്ക്ണ്.
പടച്ചോനെ ആകെ പേടിച്ചിട്ടേക്കാറല്ലേ.
അ പേടിച്ചിട്ട്.
ആ ഇതേമായി തന്നെ ഞാനും കൊറെേ ആളട്ത്ത് കൊണ്ടുപോയിക്ക്ണ് ഈ സ്കാൻ റിപ്പോർട്ടും ഇതൊക്കെ കൊണ്ടങ്ങാണ്ട് അപ്പൊ ഇത് ഇപ്പ എല്ലാരും പറഞ്ഞ് ഇഞ്ഞോട് ഇപ്പ ഇത് കുഴപ്പല്ല ഈ മോയോണ്ട് അനക്കൊരു ബു ബുദ്ധിമുട്ടൂല്ല ഇതൊരു പ്രശ്നല്ല മൊയല്ല വെള്ളാണ് അയിന്റെ ഉള്ളില് വള്ളം നറഞ്ഞ് നിക്ക്ണ ഒരു മൊഴെണ്. ഇപ്പത് പ്രശ്ന അല്ല അപ്പൊ ഞാൻ ഒറ്റടിക്ക് ചോയിച്ചു ഭാവിയിൽ എന്തെങ്കിലുംആയികഴിഞ്ഞാൽ എന്താ ചെയ്യാ അപ്പ ഇത് എടുത്ത് കളയലല്ലെ സേഫ്. പറഞ്ഞു ഞാന് അപ്പൊ ഓല് പറഞ്ഞു ഇത്രയും റിസ്ക് ഇടുത്ത് ങ്ങാണ്ട് ഇപ്പൊ ഇജ്തിന് എടങേറ്ണ്ടാക്ണെ ഇപ്പൊ ഒരു എന്താ കൊഴപ്പല്ലാ കുഴപ്പല്ലാത്ത മൊഴല്ലേ കൊഴപ്പണ്ട് തോന്നാണെങ്കി അ അപ്പെടുത്ത പോരെർന്ന് ഞാൻ പറഞ്ഞ് എന്തിനാ അയിനിക്കണത് ഇപ്പെടുത്തു കളഞാ പോരെന്നർന്ന്. ഞാൻ നിങ്ങള് പറഞ്ഞ മായിരി ഇ നിക്ക് ഭയങ്കര പൂതിയെർന്ന് ഇടുത്ത് കളയാന് അപ്പൊ ഇന്നോട് പറഞ്ഞു അത് അത് വെരി റിസ്ക് പിടിച്ച പരിപാടിയാണ് നൂ എന്താ നൂറ്ക്ക് നൂറ്റി പ ഇത് നൂറ് തൊണ്ണൂറ് ശതമാനം നമുക്ക് പത്ത് ശതമാനം ഉറപ്പ് പറയാൻ പറ്റൂല അത്രയും ഡേയ്ഞ്ചറാണ് എടുത്ത് കളയല് പറഞ്ഞു. കാരണം എല്ല് ഞമ്മളെ കൗത്തിന്റെ എല്ല് പൊട്ടിച്ചണം.
അ അപ്പൊ ഇന്റി ഇന്റി ഒക്കെ എല്ലാർക്കും അങ്ങനെ തന്നെണെ.
ഏ നിങ്ങളത് പൊട്ടി.
ഇല്ല പൊട്ടിച്ചിട്ടില്ല പൊട്ടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എന്താ അങ്ങനെ ഡെയിഞ്ചറിള്ളോടത്തെല്ലായിരുന്നു. ഡെയ്ൻജെറെന്നേഞ്ഞോ? സംഭവംഅ ആ അതെ ന്നേര്ന്നോ?
പക്ഷെ ഇ ഗ്രന്ഥി എന്തിനാ എട്ത്ത് കളഞ്ഞതന്ന ച്ചു മനസ്സിലാആത്ത അതോണ്ടാണല്ലോങ്ങക്ക് എപെളും ആ തൈറോഡിന്ന് ഗുളിക കുടിച്ചെണ്ടി വര്ണേ.
അത് അങ്ങൻ തന്നേണ് അത് രമ്മഹ് ഈ എ അ മ്മളെ ഇ ഇത് ക കളഞ്ഞോണ്ടാണ് അഹ്ക് അത് ഇത്ൽക് ഈ ഒ അഹ് രീപ്പ പർഞ്ഞിലെ വെർതെ ക പിന്നെല്ലെ അമ്മള് ഓല് കെര്ദ്യെ പോലെ ആവുല തൊർന്ന് കഴിഞ്ഞ സംഭവിക്ക.
അ ആ അതേ അപ്പ അങ്ങനെ ആയതേയ്കാരം ല്ലെ
ആ ആ അതന്നെ അപ്പൊ ഇന്റെ ഇന്റെ ഒരു കൂട്ടുകാരത്തി ഇന്റെ ഒറ്റ കൂട്ടുകാരത്തിണ്ടാന്ന് അത് ഇതേപലെഓൾക്കും ചെയ് ഇപ്പം എല്ലാർക്കും എല്ലാർക്കും ഒരു പറച്ചിലാ തൊണക്ക തൊണക്കാ ത് രണ്ടാൾക്കും ഇതേപോലെ
ഇങ്ങ‌ക്കിപ്പ എന്താണോ ഇങ്ങൾ ടെ ശരീരത്തിൽ തൈറോയിഡ് എന്ന സംഭവം പ്രവർത്തിക്കാള്ള സാധനം ഇങ്ങ‌ക്കില്ല അതുകൊണ്ടാണ് ഇങ്ങക്കീ നൂറ്റൻമ്പീന്റെ ഗുളിക കുടിക്കേണ്ടി വര്ണേല്ലേ
അതാണ്
ആഹ് തൈറോയ്ഡ് ഇങ്ങക്ക് കുടിച്ചിട്ട് കൊടുക്കണം ഇങ്ങടെ ശരീരത്തിന് അങ്ങട്ട്
ആഹ് കുടിച്ചിട്ട് ആ അന്നെ
ഏതാലും ഓരോരോ പരീക്ഷണം എന്താല്ലെ മരണം വരേ ഗുളികക്ക് അഡിക്റ്റായി പോവുവല്ലേ
ആഹ് അന്നാന്നതേ അഹ് പിന്നെ
അള്ളാ അങ്ങനെയൊക്കെ അങ്ങനെ പോണ് ഏതായാലും ഇഞ്ചത് ആലോചിച്ച സമാധാനൊന്നുല്ല ചല ക്ക് ടെൻഷൻ കയറും ആലോജിച്ചുമ്പോ
ആഹ് ആഹ് അല്ല അത് അതെന്തായാലും നമ്മക്ക് കേറുവേ അമ്മക്കതിങ്ങന ആലോജിക്കുമ്പ അയിന് ഈയ് ഈയതിങ്ങനെ വെച്ച് വെച്ചിട്ടാണേ ആ പ്രശ്നം വെരന്നതേ
എന്താ ചെയ്യല് റിസ്ക്കാന്ന് പറഞ്ഞാ പിന്നെ എത്തപ്പ ഞമ്മള് കാട്ടുക
ശ് ശ് അയിന് പിന്നെ വേറെ ഒ ഒരു ഡോക്ടറ് മാ
അതാ ഞാൻ ചോദിച്ചെ നിങ്ങള് അൽഷിബേല് ആരേ കാണിച്ചത് ഇനി നല്ലൊരു ഡോക്ടറെ പോയി കാണണം
ആഹ് ഞാൻ മാത്യു സാറിനെ അന്നോട്‌
ഓഹ് അത് തൊണ്ടട ഡോക്ടറാ അയ്ന്
അതോ അത് തൊൺ ആഹ് അത് സർജനാണേ
ആഹ് സർജനേ
ആഹ് സർജനേ കാണിക്കലേ
സർജൻ ഡോക്ടറെ പോയി കാണിച്ചതാണ്.
അപ് വ് എന്താ നല്ല പൈസാവിട്ടോ പൈസ
അതെല്ലാം പൈസയാവും എനിക്കറിയാം എഞ്ഞോട് പറഞ്ഞു ഒരു ലക്ഷത്തിന്റെ മേലേ ആവൂന്ന് പറഞ്ഞു
ആവും നല്ല ആവും പിന്നത് കമ്പ് എന്താ കമ്പ്യൂട്ടറിലൊക്കെ ചെ-
പൈസ ആകണതല്ല പ്രശ്നം. അമ്മക്ക് പിന്നീട് ഒരു കോർങ്ങേട് സംഭവി അതാണ് പ്രശ്നം അതൊണ്ടാണ് ഞാനിപ്പോ തൊടാത്തേന്നാ പറഞ്ഞും കൊണ്ട് വര്ണെ ഇപ്പപ്പോ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല പഷ് എന്തെങ്കിലും ആയി കഴിഞ്ഞാള് ള്ള സ അത് ആലോയിച്ചുമ്പളെ ഉള്ളൂ പേടി
പിന്ന നിനക്കത് അത് എന്തേലും എന്താ ഇതാക്കീട്ട് ഒഴിവാക്കി കൂടെ എങ്ങനേലും
ഒയിവാക്കണം അയിനന്നെ പറഞ്ഞത് അത് ഒയിവാ ഏഹ് എന്താ സർജൻ ഡോക്ടർ എന്നോട് പറഞ്ഞു എന്തിനാ ജ്ജ് റിസ്ക് എടുക്കണ് എല്ല് പൊട്ടിച് ഒരു കൊഴപ്പൊല്ലാത്ത അന്നെ എന്തിനാ അങ്ങനെ കാട്ടണത് ഇപ്പ അനക്ക് ബുദ്ധിമുട്ടില്ലാ അത് കുഴപ്പമില്ലാത്ത സംഭവാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞത്
ആഹ് ഹ ഹ
ഇത് വളർച്ച ഇതിന്റെ ഉള്ള്ക്കാണ് വളരണത് അപ്പൊ ഇത് വളർച്ച വളരുന്ന സംഭവാണെങ്കി ചെയ്യേണ്ടി വരും പറഞ്ഞു എന്നോട്
പക്ഷെ ഇങ്ങട് ഈ എടയ്ക്കെടക്ക് നോക്കണുണ്ടോ സംഭവം
എടക്കെടക്ക് നോക്കണ്ട് പക്ഷെ അതിന്റെ വളർച്ച ഉള്ള്ക്കാണ് പൊറത്ത്ക്ക് ക കൊറച്ചേ കാണണുള്ളൂ
അവിട അവർക്ക് തടയിലുണ്ടോ എന്തേലും സ്വാ സ്വാസത്തിന് എടർച്ച അങ്ങനെ എന്തേലും ഉ
ചെലപ്പൊ ചെലപ്പോക്കെ ഇങ്ങനെ കെട ഇപ്പോ ശ്വാസങ്ങനെ തിങ്ങണണ്ട് ഇപ്പൊ കൊറച്ചായിറ്റ് തുടങ്ങിക്ക്ണ് അപ്പൊ ഇഞ്ഞൊന്ന്
ഹ ഹ അതെന്താ സംഭവമ്ന്നൊ, അതെന്താ സംഭവം പേട്ച്ച്ട്ടാണ്. പേടിച്ചിട്ട് പകുതീലേറെ കേറി വരും പകുതീലേറെ പേട്ച്ച്ട്ടാ വരുന്നത്.
ഉം അതെന്ത്തു രോഗം അങ്ങനെ തന്നെയാണ്.
ആഹ് അത് നമ്മള് മറ്റ് നമ്മള് എന്താ അങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പോ തന്നെ നമ്മുക്ക് പേടിയക്കാരം
ഉം
അത് അതിന് വേജാറാകൊന്നും വേണ്ടാ അത് കൊഴപ്പൊന്നും ഉണ്ടാവൂല്ല. അത ങ്ങനെ ഇദയ്ക്കോളും
ആ് ഇന്നാണ് കൊറേ സ്ഥലത്ത് ങ്ങള് പറഞ്ഞമാരി കൊറേ സ്ഥലത്ത് പൊയ്ക്കണ് അപ്പളൊക്കെ അങ്ങനെ പറഞ്ഞത്.
എടി മര്ന്ന് മാറ്ണണ്ട് ചെൽതേയ്.
മര്ന്ന്മ്മെ മാറോ ചോദിച്ചു. അയിന് ഇങ്ങൻത്തെ സംഭവത്തിന് മരുന്നില്ലന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു മരുന്നില്ലാത്ത രോഗൊന്നുപ്പൊ ഇബടെല്ലാന്നൊക്കെ പറഞ്ഞ
ഇന്നാ അനക്ക് ഹോമിയോല് കാണിച്ചൂടെ. ഞാൻ ഹോമിയോല് കാണിച്ചിട്ട് എന്താ അത് കഴിഞ്ഞിട്ട് ഓമിയോക്ക് പോയതാട്ടോ എന്തിനോ വാണ്ടീട്ട്, ഓല് ചീത്ത പറഞ്ഞിട്ട് ഇവിടെഅയിൻല്ല മരുന്ന് എന്താ കൊറച്ച് കാലം കുടിച്ചിറന്നോളു ആറ് മാസോ, ഒരു കൊല്ലോ അങ്ങനൊ ചെന്നോളൂ ഇവിടെ ഇല്ല മര്ന്ന്
കുത്തി വെച്ച പോല്ലേ അത് കളഞ്ഞാണ്ട് പ്പോഗ്രന്ഥിക്ക ടുത്തു പോയില്ലേ.
ആഹ സ്വയ ഞാൻ എനിക്ക് കേട് സ്വയം ഉണ്ടാക്കി.
ആ
ഹും ഹും അങ്ങനെ കേക്കാത്ത എന്നാ ഞാൻ വിളിക്കണ്ട്ട്ടോ? ആ ആ ശരിന്ന ഉം ഉം. അ പറഞ്ഞാ തീരൂല ശരിന്നാ.